കേക്ക്ന്ന്ണ്ടോ അതെ കേക്ക്ന്ന് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം വിശേഷോന്നുല്ല അങ്ങനെ പോന്നു
അതെ ചോറൊക്കെ ക്കെ ണ്ടാക്കിക്കൊണ്ടിരിക്ക്ന്നു.
ആ അതേലെ
നിങ്ങൾടെ വീട്ടിലോ?
ഇവിടെ ഞങ്ങള് കറി വെക്കുന്ന തോരൻ കറി വെക്കണുള്ളു സയിമാണല്ലോ
അതെയ ആ സമയവുന്നല്ലേ ഉള്ളു നിങ്ങ എത്ര മണിക്കാ ഭക്ഷണം കഴിക്കാറ്
ഞങ്ങള് ഒരു രണ്ടുമണിക്കെ ആകും കറക്റ്റ് സമയൊന്നും ഇല്ല രാവിലെ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകും
അതെ നിങ്ങക്ക് എത്ര കുട്ടികളാ അതെ അ അ മൂന്നാളും സ്കൂളിൽ പോകുന്ന കുട്ടികൾന്നെയാണോ
അല്ല ഒരാ ആ കു ഒരാള് കോളേജിൽ പോണു രണ്ടാമത്തെ ആള് പ്ലസ് ടു മൂന്നാമത്തെ ആള് ഏഴില്
അതെ അ അപ്പൊ അവര് പോമ്പോഴേളേക്കും ക്കും അവർക്കുള്ള ഉച്ച അവർക്ക് സ്കൂളിൽന്ന് ഭക്ഷണം കിട്ടും ഉച്ച ഭക്ഷണം
ഇല്ല അവർക്ക് കൊണ്ടു പോണല്ലോ
അതെ ആ ആ സ്കൂൾ അപ്പൊ നിങ്ങള് അവർക്ക് മാത്രമുള്ള വേറെ വെക്കലാണോ
ആ ചോറ് രാവിലെ വെക്കും ഇവർക്കൊക്കെന്ന് പറന്നാൽ കറിയൊന്നും അങ്ങനെ വേണ്ടല്ലോ
ആക്ക നമ്മള് വല്ലാ ഉപ്പേരിക്കാണല്ലോ സ് സ്കൂളേക്ക് കൊണ്ടോവാർ
ആ അങ്ങനെ ഒരു തല്ലിക്കൂട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വല് ഇവിടെയള്ളവർ ക്കെ പിന്നെ വെക്കും
അ ആ നിങ്ങളെ വീട്ടിൽ ആരൊക്കെഉള്ള
അവരുണ്ട് പിന്നെ മക്കളും. കടയുണ്ടോ ഒരെണ്ണം
അതെ പഴ നിങ്ങളുടെ പണി ക്കെ എപ്പഴ കയ്യാറ്
പണിയൊക്കെന്ന് പറഞ്ഞാ ഒരു കടയുണ്ട് അപ്പൊ തയ്യൽ കടയാ
ആ ആഹ നിങ്ങള് അടിക്കോ? ആ എങ്ങനെ ഷോപ്പ് ആണ അപ്പൊ നിങ്ങൾക്ക് അവിടെ പോവേണ്ടി വരൂല്ലേ
ആ വീടിൻന്റെ അടുത്ത് തന്നെ വീടിന്റെ ഫ്രണ്ടിലാടാ
ആ ആ നല്ലൊരു കാര്യല്ലേ നിങ്ങക്ക് പണിയൊക്കെ കഴിഞ്ഞാല് നമ്മളിപ്പോ വെറുതെ ഇരിക്കുമ്പോ നമുക്കൊരു വരുമാനം ആവുല്ലോ
ആകോ ആകോ അതന്നെ അങ്ങനെ തയ്യലും - തൈലും കിട്ടും കടയും ഉണ്ട് അപ്പൊ ഓടിപ്പടച്ച് അങ്ങനെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും അത്യാവശം കറി വെച്ചിട്ട് ഇപ്പൊ ഇവിടെയാണല്ലോ അങ്ങനെ അധികം കറിയും ചോറും അങ്ങനെയൊന്നും വേണന്നില്ല
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യും.
ആഹ് ആഹ് നിനക്ക് അതു കൊണ്ടൊരു ഉപകാരണ മക്ക് എന്തോണ്ട് വ്ടെര് ജോ ഇനി വേണല്ലോ എന്തിനും പൈസ ആവശ്യ നിങ്ങള് എല്ലാ ഡ്രെസ്സും അടി ക്ക്യോ
ആഹ് എല്ലാ അടിക്കും.
നിങ്ങളെങ്ങനെ പോയി പഠിച്ചതാണോ ല്ല നിങ്ങളല്ല
ആഹ് അല്ല ആ പോയി പഠിച്ചു അന് ഇതായിട്ട് തന്നെ അങ്ങനെ ഒരുപാട് പോയി പഠിച്ചിട്ടൊന്നുല്ല അങ്ങനെ ചുമ്മാ വീടിന്റെ അടുത്ത് ചെറുപ്പത്തിലേ
ആഹ് ആഹ്
അങ്ങനെ അങ്ങനെ വീടിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ പോയി പഠിച്ചതാണ്. അ പിന്നെ വിതൈ ഇൻട്രസ്റ്റ് ഉള്ളതൊണ്ട്
ആ നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് അതിനോടൊരു താല്പര്യം വേ ല്ല എന്നാലുംമ്മക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അതന്നെ എന്തെങ്കിലും ചെയ്യണണ്ടോ?
ഇല്ല ഇല്ല ഞാ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇനിപ്പോ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് കമ്പ്യൂട്ടറ്.
കംമ്പ്യൂട്ടർ ഏതാ കോഴസ് എടുത്തക്കണെ?
അക്കൗണ്ടിങ് അതില എല്ലാം പഠിപ്പിക്കുന്നുണ്ട്.
ആ അതെല്ലേ.
അതെ ഇല്ല ഇല്ല എല്ലവും ഉൾപ്പെടുന്നുണ്ട്. വൺ ഇയർ കോയസ
വൺ വൺ ഇയർ കോ ഡി പി ജി ഡി സി ആണോ?
നമ്മള് പ്രൊഫഷണൽ അക്കൗണ്ടിംഗന്നെ
ആഹ് അതെല്ലെ ആ ആ ആ എല്ലാം ഉൾപ്പെടുന്ന ആ ആ അതെ അതെ പുറത്തേക്കൊവാൻ താല്പര്യം ഉണ്ടോ അതെയാ
എങ്ങനെ
പുറത്തേക്ക് പോകണംന്ന് താല്പര്യംണ്ടോ അതെ നാട്ടിൽ തന്നെയാണോ?
ആ എങ്ങനെ ഞാനിപ്പോ എനിക്ക് പഠിക്കുന്ന ഞാൻ ഫസ്റ്റ് സമ സമയത്ത കമ്പ്യൂട്ടർ പഠിക്കുന്ന അപ്പൊ എങ്ങന ആവുന്നോന്നും അറിയൂല്ല. എനിക്ക് നാട്ടി തന്നെ എന്തെങ്കിലും പഠിച്ച ഉടനെ തന്നെ എന്തെങ്കിലും കേറണോന്നൊക്കെയ ആഗ്രഹം. ഇപ്പൊ പഠിപ്പ് തണല് ലു
ആ അത് അതോരു നല്ല കാര്യാ നമ്മൾ പഠിത്തത്തോട് എന്റെയോക്കെ ചെറുപ്പത്തില് ഞാൻ അങ്ങനെ ചെയ്യുവായിരുന്നു പട്ത്താ പട്‌ത്തവും ജോലിയും ഒക്കെ എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് നമുകും വീട്ടുകാർകോരു ഹെൽപ് ആകുല്ലോ
അതെതെ അതെ അതെ മ്മക്ക് പൈസ നമുക്കന്നെ പൈസ ഒരുപാട് ൽത്തി ആവശ്യണ്ടല്ലോ
ആവശ്യമുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്നാ വേലയാ ഈ ഇതിന്റെ
ഇപ്പൊ എല്ലാത്തിനും പൈസ കൂടി വരാണ്
ആ അപ്പൊ വീ
ഇപ്പോ ന അതെ ഇപ്പോ ഗ്യാസിന്റെ പ്രശ്ന ള്ളോടായ കടകളിലത്തെ ഫ്രൂട്സിന്റെ ഭക്ഷണക്കാലും വെല കൂട്ടിയ അ ത
ആ അൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പണി വീട്ടില് ചുമ്മാ ഇരിക്കുന്നോരില്ല എന്തെങ്കിലോക്കെ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തൊണ്ടിരിക്യാ ആൾ ആ കൂടുതൽ പെണ്ണ്ങ്ങളെ
ഓ അതെ ഇപ്പത്തെ കാലത്താണെങ്കി നമുക്ക് വീട്ടിലെന്നെ ഇർന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് ജോലികൾ ഇണ്ടല്ലോ ഓൺലൈനായിട്ടും ആ ഇപ്പം നമ്മള് താല്പര്യപ്പെടാ ണെങ്കി നമക്ക് ഒരുപാട് ജോലി ഹ് സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടും.
ആ ഈ നമ്മള് ഈ ഏയെടി ക്കെ ആ ഇത് കാണിക്ന്നെ അതൊക്കെ ഞാനിങ്ങനെ ഓർകൊ അതൊക്കെ ഫൈക്ക് ആണോ അതെയോ ചെല പരസ്യങ്ങള് ഇങ്ങനെ കാണി
ആ പൈസ അത് എല്ലത്തിലും പോയി നമുക്ക് ചാടാനും പേട്യവും അങ്ങനെ ഒരുപാട് പറ്റിക്കുന്ന ആള്കളും ഉണ്ടല്ലോ
ഉണ്ട് ഉണ്ട്
എല്ലാര്തും ഒര് ഇപ്പ നല്ലതാന്ന് നമ്മുക്ക് പറ നല്ലതും ഇണ്ട് അതില് ദോഷായിട്ട് ഇള്ളതും ഇണ്ട്
ഉണ്ട്
അതെ ഇങ്ങനെ വെറ്തെ ഒരു വെറുതെ ഓരോന്ന് ഇണ്ടാക്കി എയ്തി ഉണ്ടാക്കിയിട്ടുള്ള ജോലികളൊക്കെ ഇണ്ടല്ലോ
ആ ഇപ്പ നമ്മള് പോയി പെ
നമ്മളല്ലാണ്ട് ഓൺലൈനായിട്ട് ആ പെട്ട് കഴിഞ്ഞാ നമ്മള് പേടിയാ അങ്ങനത്തേലൊക്കെ പോയിറ്റ് അമ്മള് എന്തേലും ചെയ്യാണ് നമ്മൾ നല്ലോണ്ണം നോക്കി ക്കിം കണ്ടും ചെയ്യാ അത് നല്ലതാണോന്ന് അതെ
ആഹ് നമ്മക്ക് നമ്മക്ക് അറിയാൻ പറ്റൂലല്ലോ ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പൈസ മുടക്കിയുള്ള ആ സംഭവങ്ങളൊക്കെ
ആഹ് നമ്മളീ പൈസ മുടക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവാ
ആഹ് എന്തോരം തട്ടിപ്പുകളാല്ലേ?
ആഹ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ളതൊക് ക്കെ കൊറെ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ആഹ് എല്ലാർക്കും ഇപ്പൊ പൈസയാണല്ലോ വേണ്ടിയത്
വേണ്ടിയത് അതിപ്പോ ഏത് ആഹ് ഇപ്പ ഈ പറഞ്ഞ പോലെ ആരെ കൊന്നിട്ടായാലെന്ന് പറഞ്ഞ പോലെ ഈ എത്ര പക്ഷെ നമ്മള് പഠിക്കൂല്ലാട്ടോ എന്തൊക്കെ സംഭവം ങ്ങള് വന്നാലും പഠിക്കൂല്ല കാരണം
ആ മനുഷ്യര് പഠിക്കില്ല
ആ വിസാ തട്ടിപ്പ് അങ്ങനെ ഓരോ തട്ടിപ്പുകളിങ്ങനെ കാണുമ്പോഴത്തേക്കും എന്ത് വ
പിന്നെ എന്തെങ്കിലു വന്നാ അത് പോയി നമ്മള് നോക്കും നമ്മളിപ്പോ നമ്മളെ നാ ട്ടിലുള്ള വല്ല്യ ഹൈപ്പർ മാർക്കറ്റ് മാളുകൾ അവിടുത്തെന്നെ ഒരോ ലിങ്കൊക്കെങ്ങനെ കാണലോ ഇത്രെ സമ്മാനം കിട്ടുന്നക്കെ പറ അപ്പൊ അതിലൊക്കെ പോയി നമ്മള് ഏ പോയി നമ്മുടെ അഡ്രസ്സൊക്കെ അടിച്ചടുമ്പോ അതും ചെൽപ്പൊരു തട്ടിപ്പായിരിക്കും.
അത് തന്നെ
അതാണിപ്പൊങ്ങനെ വെറുതെ മാള് പ്പൊതും നമുക്ക് മാള്ന്നും നമുക്ക് വെറുതെ ഇങ്ങനെ ഫ്രീയായിട്ടൊന്നും സമ്മാനം തരൂലല്ലോ?
തരൂല അങ്ങനെ നമ്മള് ഒരുപാട് ഷെയറ് ചെയ്യുന്നു ഒണ്ടല്ലോ.
ആ ഷെയറ് ചെയ്യുന്നു പിന്നെ എന്തെങ്കിലും വരുമ്പൊ ആണ് നമ്മളും ആലോയ് - ക്യ
ആലോയിക്കുന്നേ വേണ്ടാ
അത് നമ്മളിപ്പോ പഠിച്ച് ജോലി ത്ത് പോവാണേ അത് എപ്പളും അഹ്‌ണ്ടാവും ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഈ വീഡിയോസ് തൊക്കെ ആയിട്ട് പൈസണ്ടാക്കുന്നുണ്ടല്ലോ അ അതൊക്കെ ഒരു കാലം വെ ഉണ്ടാവും പക്ഷെ നമ്മള് പഠിച്ച്ട്ട്ള്ള ജോലിയാവ്മ്പോ അത എപ്പളും ഉണ്ടാകും അവിട്ത്തന്നെ
പറഞ്ഞ നമ്മൾ അധ്വാനിക്കാതെ കേ ഇങ്ങനെ കിട്ടണ പൈസയൊക്കെ ഒരു അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് പോന്ന് പറഞ്ഞ പോലെ നമ്മള് വിദ്യാഭ്യാസം കൊണ്ട് നേടന്ന ആ ഒരിതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാര
ഉപകാരപ്പെട വിദ്യാഭ്യാസംന്ന് നമുക്ക് അത്യാവശ്യ ഇപ്പൊ ഒരുപാട് പേര് വീട്ടിലിരുന്നിട്ടെന്നെ യൂ ട്യുബിലൊക്കെ വീ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു ക്ഷെ നമ്മള് ആഗ്രഹിക്കും അവരെ പോലെ ആയിരുന്നെങ്കിൽ പക്ഷെ അവര് ആ പത്ത് മിനിറ്റിന്റെ വീഡിയോയിൽ ഇങ്ങനെ ചിരിച്ച് ചെലപ്പൊ അഭിനയി ക്കുന്നൊക്കെ ആയിരിക്കും
ആ അത് നേരാ പിന്നെയണ്ട് ഓരോരുത്തരുടെ വീഡിയോ കട്ട് ചെയ്ത് അങ്ങനെ ഇടുന്നണ്ട മറ്റുള്ളവരെ കണ്ണിര് കണ്ടും അങ്ങനെയും
അതെ ആ അങ്ങനെ ഒരുപാ മറ്റുള്ളവരെ പ്രശ്നം വേറെ അവരങ്ങനെ പൈസ ഇണ്ടാക്കുന്ന പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അങ്ങനെ ജോലി വാങ്ങിയിട്ടുള്ള അതുപോലെ ആവില്ലല്ലോ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്
അത് ശരിയാ
നിങ്ങൾക്ക് എന്നും ഷോപ്പില് പോകാനുണ്ടാവോ നിങ്ങളെ ഷോപ്പന്നെ ആയിരിക്കുംല്ലേ?
നമ്മെടെയന്നാ മുമ്പില് ഇങ്ങനെ കട ഇങ്ങനെ തുറന്ന് വെച്ചേക്കുവാ. അന്നേരം ആ അപ്പൊ ഇത്തേക്കും വല്ലും പിടിപ്പി ആ മുറ്റത്ത് തന്നെ വീട് പുറകില് കട ഇങ്ങനെ ഫ്രണ്ടില് ഏ ലേഡി ലേഡി ലേഡികൾടെ എല്ലാ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ പിള്ളേര്ടെ അങ്ങനെ ചെറിയ പിള്ളേർ ഒരുപാട്ണ്ട് ചെറിയ ചെറിയ അങ്ങനെയൊക്കെ.
ആ അങ്ങനെകുമ്പോ നിനക്ക് സുഖ അല്ലേ നിനക്ക് വീട്ടിലെ കാര്യങ്ങളും നോക്കാ ഷോപ്പും നോക്കാല്ലോ.
ആ അതുകൊണ്ട് എളുപ്പഉണ്ട്.
എപ്പോഴും നിങ്ങക്ക് അടിക്കാനുള്ളതൊ ക്കെ രാത്രി ടിക്കുന്നതിന് പ്രശ്നംല്ലല്ലോ നമ്മള വീടിന അടുത്ത് തന്നെകുമോ നമക്ക് അങ്ങനത്തെ കാര്യംന്നും പേടിക്കാനില്ലല്ലോ
പേടിക്കണ്ട കാര്യം പിന്നെ വീടിനടുത്തൊരു ചേച്ചിണ്ട് അത് നല്ല സപ്പോർട്ടുള്ള ചേച്ചിയ
ആ ഇപ്പൊ പിന്നെ പൊതുവേ ഇപ്പ ആരും വീടുകളിൽ നിന്നിട്ടൊന്നും അ കിനൊന്നും നിക്കാറില്ല അതൊക്കെ പുറത്ത് കൊടുക്കലന്നെ അല്ലേ
ആ അതല്ലെ അ ഒത്തിരി വർക്ക് കിട്ടുന്നുണ്ട്
അത് നല്ലൊരു കാര്യണത്
ആ ആ ചേച്ചി ഹസ്ബൻഡ് ഇല്ല മോ ആ മോളേ ഉള്ളു അന്നേര മോള നെ ജോലിച്ചൊക്കെ പോവും
ആഹാ
അങ്ങനെയാണ് അമ്മയും മാളും മാത്രമേ ഉള്ളൂ അപ്പം ആ ചേച്ചി ആണെങ്കിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ രാത്രിക്കെ തയ്ക്കുമ്പോഴേകായാലും കൂട്ട് വന്നിരുന്നെങ് വർത്താനം പറയും- ഇപ്പ കടയിലൊക്ക ആയ്ലും സഹായത്തിനെ
ആഹ നല്ലൊരു കാര്യല്ലേ
ആഹ് അ
അങ്ങനെയല്ല ന നല്ല ആളുകൾ ഉണ്ടാവും ഒരുപാട്
ഒരുപാട് നല്ല ആ അത് തന്നെ നല്ല ഒരു ഒരുപാട് ഒരു കൂട്ടാ ചേച്ച്-
ഉ പിന്നെ അത് നമ്മൾ അങ്ങോട്ട് പെരുമാ റുംപോലല്ലേ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് പരുമാറാൻ-
പെരുമാറഞ്ഞത് തന്നെ എന്നാ ശരിട്ട എന്നാൽ ആഹ വിളിക്ക